ഹലോ ആഹ് ഓക്കെ കേൾക്കുന്നുണ്ടോ ആഹ് ഓക്കെയ ആണ് ഓക്കെയ ആണ് കുഴപ്പമൊന്നുമില്ല ഓക്കെയ ആണ് നിങ്ങൾക്ക് ഓക്കെല്ലേ
ഓഹ് ഓ
ഓ ഓക്കെ പിന്നെ എന്തണ്ട വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം സുഖായിട്ട് ഇരിക്കുന്നു
ആഹ്
അവിടത്തെ വിശേഷങ്ങ എന്തൊക്കെയാ ആഹ് ഇന്ന് വല്യ മഴയൊന്നുമല്ല അപ്പൊ കുറച്ച് ഒര് അഞ്ച് മിനിറ്റ് ഒരു ചെറിയൊരു മഴക്ക് പെയ്ത് തുറന്നിട്ടുണ്ട് ഇപ്പോ
ആഹ് ഉണ്ടല്ലേ ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ ഒന്ന് പെയ്യും പിന്നെ തോരും പിന്നെ വെയില് വരും അങ്ങനെ അങ്ങനെ
ആഹ് ആഹ് ഇവിടെ ഇന്ന് പാക ഒരു പ്രാവശ്യം മഴ പെയ്തിട്ടുള്ളൂ ഇതുവരായിട്ടോ
ആഹ് ശരി
അതെ പിന്നെ മഴ പെയ്തിട്ടൊന്നുമല്ല
ആഹ് ഉച്ചക്കുള്ളൊക്കെ ആയോ
ഉച്ചക്കുള്ളത് ആയിക്കൊണ്ടിരിക്കുന്നു കൊറെയൊക്കെ ആയിട്ടുണ്ട് നോമ്പ് ആയത് കാരണം
ആഹ് എല്ലാരും ഉണ്ടാവലല്ലേ എല്ലാരും ഉണ്ടോ നോമ്പോറ്റല്
ആഹ് അതെ അതെ എല്ലാർക്കും നോമ്പണ്ടേ എനിക്ക് നോമ്പില്ല
ആഹ്
ആഹ് നമുക്ക് നോക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അതെെ അതെ അതെ ഉള്ളത് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും മക്കൾക്കൊക്കെ നോമ്പണെ
ആഹ് ആഹ് ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ ഒരാളുണ്ട് മപ്ൽിക്കാത്തോലി അപ്പൊ ഞാൻ എന്ത ചെറുതണ്ട് ഒരാളുണ്ട് അപ്പൊ ഇന്നെ കഞ്ഞ അങ്ങോട്ടട് വെച്ചു പി നാവിന്നെ കഞ്ഞി കുടിച്ചോളല്ലോന്ന് വിചാരിച്ചട്ട്
ആഹ് അതെ അതെ അതെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന് വിചാരിരിക്കും ഇത് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും ഉണ്ട് നോക്കിയാൽ മതി അതെ
ഉള്ളതേ ആക്കാനും ആയില്ലേ ഇപ്പം
അതെ അതെ ആഹ് അതെ അതെ അതെ എ ഇവിടെ പത്തിരി ചിക്കൻ കറി പിന്നെ മ ട്ടം വരട്ടിയത് പിന്നെ പൊറോട്ടുണ്ട്
ആഹ് ഇവിടെ പത്തിരിയും ചിക്കൻ കറിയും തന്നെ പിന്നെ ജ്യൂസ്
ആണോ ആഹ് അതെ അതെ
ഇവിടെെ കുട്ടികൾ ഇറച്ചി ഐറ്റംസ് ഒന്നും കുട്ടികൾക്ക് കൂട്ടൂല പോത്തു ഇങ്ങനത്തൊന്നും
ആണോ ആഹ് അതെ അതെ അങ്ങനെത്തത് അതെ അതെ ചിക്കനണ് മക്കൾക്ക് എല്ലാവർക്കും
ആഹ് അതെ ഉം ഓൾക് കോഴി ഉണ്ടെങ്കി അവ ഓല് ചോറങ്ങനെ കഴിക്കും മറ്റേ ഒന്നും കഴിക്കൂല്ല പച്ചക്കറിയോ എന്താണ് കഴിക്കൂല
ആഹ് അതെ അതെ എല്ലായിടത്ത അവസ്ഥ അതന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്ത് ണെന്നുണ്ടെങ്കിൽ അവര ഓക്കെയാണ് ഇനിയിപ്പോ കറി വെച്ചതാണെങ്കിൽ പോലും അവർക്ക് പ്രയാസമാണ് കഴിക്കാന്
ആഹ് അതന്നെ ഇവിടത്തെ ഇവിടെത്തന്നെ ഒന്നും മീനും വലിയ സ്ഥലല്ല അവിടെ എങ്ങനെ
ഇവിടെ മീന് വലിയ പോക്കൊന്നും പോകൂല ഏതെങ്കിലുംക്കെറ ഐറ്റംസ് ഇങ്ങനെ കഴിച്ചെങ്കി കഴിച്ചു അത്രയേ ഉള്ളൂ
ആഹ് ശരി
വല്യ താല്പര്യമൊന്നുമല്ല അതെ അവർക്ക് താല്പര്യം ചിക്കനോടാ അല്ലെങ്കിൽ ബീഫ് നല്ല ഡ്രൈ ആക്കിയിട്ട് ആഹ് ഉണ്ടാക്കിയാൽ അങ്ങനെയും പറ്റും
ആഹ് അന്ന്പ ലീവ് ആണല്ലേ അല്ലെ എല്ലാർക്കും
അതെ അതെ മക്കൾക്കൊക്കെ ലീവാണ്
ഉം ഉം
നിങ്ങൾക്ക് എത്ര എത്ര മക്കളാള്ളേ
ഇവൻക്ക് പിന്നെ മൂന്നാളാണ് അതില് ഒരാള് ഒമ്പതിലാണ് ഒരാൾ രണ്ടാം ക്ലാസ്സിലാണ് ഒന്ന് ചെറുത എട്ട് മാസം ആയിട്ടുള്ളൂ
ഓ ചെറിയ ബേബിയല്ലേ
ആഹ് ചെറിയ ബേബി
ബേബിടെ വിശേഷംന്താ സുഖയിട്ടിരിക്കു
ആഹ് പണി യാനു മഴക്കെ ആയിട്ടേ
ആണോ
ആഹ എല്ലാർക്കും പനിയന പനിൽ പെട്ടുപോയി ഉ
അതെ അതെ അതെ
അത് ചെറുത മോള് സ്കൂള പോയിട്ട് അവിടന്ന ആർക്ക പനി ഉണ്ടായിനി ആ പനി കൊണ്ട വന്നി പിന്നെ ഓലി അയിന് ഉമ്മ വെക്കലും ഒക്ക ആയപ്പോ ഓനക്കും കിട്ടി
ആഹ് അതെ അതെ മക്കൾക്ക് മക്കളോടുള്ളരുഷ് ഷ്ടം കാണിക്കല് ഉമ്മച്ചിട്ടും അതെ അതെ
ഓ ഓ വെക്കല് അദ് അടുത്ത് വരലേറാൻ വെയ്യേ അങ്ങനെ പറഞ് വന്ന് കഴിഞ്ഞാ അവല് വേറെന്തോ ആണ് പറയാ
അതെ അതെ
അപ്പോഴേക്ക് ഇങ്ങൾക്ക് ഞങ്ങളെ പറ്റൂലല്ലേ ഓനെ പറ്റുള്ളൂ പറയും
ആഹ് അതാണ് അവര് അവര് വിചാരിക്കും ഭക്ഷാഭേദം കാണിക് ക്കാണ് അവരോട് ചെറിയ മ മക്കളോട് കൂടുതൽ താല്പര്യവും മറ്റുള്ളവരോട് കുറഞ്ഞ ഇഷ്ടവും അങ്ങനെ ണ് അവരെ വേഗം ചിന്തിക്കാം ആഹ് ഇവിടെ എൻ്റെ മോനപ്പോ അഞ്ചാം ക്ലാസ്സിലാ പഠിക്കുന്നുത് എന്റെ ആങ്ങളുടെ മക്ക ക്കള് ആങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് ഒരാള് ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടര വയസ്സായ കുട്ടിയാ
ആഹ്
പിന്നെ വല്യത് യു കെ ഒന്നാം ക്ലാസ്സിലപ്പൊ പഠിക്കുന്നത് അപ്പൊ പെൺകുട്ടികളോട് നമുക്ക് പ്രത്യേകം ഒരു ഇഷ്ടം ഉണ്ടാവുവല്ലോ അപ്പൊ അവളെ എങ്ങനെ ആയാലും കൊഞ്ചി ക്കെ ലാളിക്കൊക്കെ ചെയ്താല് അപ്പൊ തുടങ്ങും നിങ്ങളെ നിങ്ങളെ പ്രസയിച്ചത് ഒലെ ആണോ അതോ എന്നെ ആണോ നിങ്ങളെ കുട്ടി ഓളാണോ ഞാനാണോ എന്നുള്ളൊക്കെ സംശയങ്ങളായിരിക്കും അപ്പൊ
ആഹ് അതെ ഇവിടെക്കെ അങ്ങനെ തന്നെ ആഹ് ആഹ് ഓ ഓനും കൊണ്ടിട്ട് വൈ ചിക്കമലക്കന്നാട് വന്ന കുറച്ചടറ്റം പോയി കഴിഞ്ഞാൽ അപ്പോഴത്തും ഇവിടെ ഓൽക്ക് മറ്റേ രണ്ടാമത്തോക്ക് തുടങ്ങും ഇന്നെ കൊണ്ടുപോയില്ലല്ലോ ഓനെ മാ
ആഹ് അതെ അതെ അതാണ് അവരെ ക്കെ അവര് അവരുതായതൊരു ഇതുണ്ടല്ലോ
ആഹ്
എന്തോ അവര്ക്ക് അവര് വേഗം ചിന്തിക്കുന്നത് അങ്ങനെയാണ്
അതെ ഉം എല്ലാരും അങ്ങട് നോമ്പോറ്റേ ക്ഷീണത്തി കടക്കാവൂല്ലേ
ആഹ് മോന് പള്ളി പോയിട്ടുണ്ട്
ആഹ് നിങ്ങൾക്ക് എത്ര ആളാ
മോൻ പള്ളി പോയി എനിക്കോരാളെ അഞ്ചാം ക്ലാസ്സിലാ പഠിക്കുന്നെ
ആഹ് ആഹ്
ആഹ് മോന് പള്ളി പോയിട്ടുണ്ട് ബാക്കിയുള്ളവരിത് അവിടെ കുളിയൊക്കെ കഴിഞ്ഞപ്പോ ഇങ്ങനെ ഓടി വന്നാണ്
ആഹ് അശെരി എല്ലാരും കൂടയിരിക്കൂല്ലേ വീട് വേറെല്ലേ
അല്ല ഞാനിവിടെ ഇന്ന് ഇപ്പോ സ്കൂളില്ലല്ലോ അപ്പൊ എന്റെ വീട്ടിലാണ്
ആഹ് അത് ശരി
ആഹ് ആഹ് ഇന്നലെ ഇ ഇന്നലെ ഇനിപ്പോ ഇന്നൊ നാളെ മറ്റന്നാളേ ഒന്നും സ്കൂളില്ലല്ലോ ആഹ് അതെ അതെ
ആഹ്
അപ്പൻന്റെ വീട്ടിലാണ്
ആഹ് ഇവടൊക്കെ മദ്രസ്ന് എല്ലാ മാസം രണ്ടാശെനി ഞായറു അവത്യോട്ക്കലാ വിര്ന്ന് പോവാനായിട്ട് കുട്ടികൾക്ക് ഉം മറ്റേത് കുട്ടെല് അനാവശ്യമായിട്ട് ലീവ് എടുത്തിട്ടേ
അതെ അതെ ഉസ്താതുമാരൊക്കെ അറിയ സ്കൂള് ലീവ് ഇല്ലെങ്കില് പാരന്റ്സ് വിരുന്ന് പോകും സ്കൂള് മുടക്കിയിട്ട് പോ ഇല്ലാന്ന് തെന്ത എന്തക്ക
ആഹ് അപ്പാ അങ്ങനെമുമ്പ സുഗാണ് വെള്ളി ശനിം ഞായറും അവധിവല്ലോ അപ്പൊ ആഹ് പ്രയാസം അതന്നെ.
അതെ അതല്ലാതെ എന്താണ് അവര്ക്ക് എന്താച്ചാല് സ്കൂള് ഒഴിവാക്കാന് പാരൻസ്ന് പ്രയാസാണ് മദ്രാസ് എത്ര വേണെങ്കിലും പാരൻസ് ഒഴിവാക്കുന്നുള്ള ആഹ് ഒരു ചിന്താണ്.
ആഹ് ചിന്ത അതന്നെ പിന്നെ മദ്രസാകെ രണ്ട് മണിക്കൂറല്ലൊള്ളൂ അപ്പൊ അതാരും അത്ര ഗൗരവത്ത്ടുക്കൂലെ.
ആഹ് അപ്പൊ പിന്നെ എന്താക്കും അവര് കണ്ടറിഞ്ഞഞ് ഒഴിവ് കൊടുത്താലേ മ വടെ മദ്രാസക്ക് വരും ഇല്ലാന്ണ്ടെങ്കി മദ്രസ് ലീവ് ആക്കുന്ന ധാരണേലുംയിരിക്കാം.
ഉം അതന്നെ. പൊർ
പക്ഷേ നമ്മളൊക്കെ സ്കൂളും മദ്രസും ഒരേ പോലെ കാണുന്നതാണ്. നമ്മള് മദ്രസ ആണെന്ന് കരുതിയിട്ട് ഒരുപാട് ലീവ് എടുകെ.
രണ്ട് അറിവും വേണം കുട്ടോൾക്ക് അപ്പഴാണ് ഓൽക്ക്. ക്ക് വിജയം കിട്ടൊള്ളൂ. ഈസ്കൂളും മദ്രാസും ഒരുപോലെ വാണംന്നറയ അപ്പളാണ് കുട്ട്യാൾക്ക് എല്ലാ അറിവുണ്ടാവൊള്ളോ.
അതെ അതെ അതെ.
ഇവിടൊക്കെ ചെല ദിവസം വയറ് വേതനെ രാവിലെ എണീക്കാൻ മട്ച്ട്ടെ.
മദ്രസ്ക്കോവാനല്ലേ?
ആഹ് അഹ് മദ്രസ് കോവാൻ മടി ഉം അത് ഒന്നുല്ല എണീച് ങ്ങണ്ട് റെഡിയാ യാല് പിന്നെ പോവും ഏത് മഴായാലും വെയ്ലായാലും. ഓല് പോവും പക്ഷെ എണീറ്റ്ങ്ങട്ട് കിട്ടണം അതാണ് പണി.
ആഹ് ആഹ് ഇവടേയുംഇന്ന് ചില സമയതൊകരയും.
ആഹ് വല്ല്യ മോള് ഒറ്റവിളി വിളിച്ചാ ഓള് എണ്ണീറ്റ് ഓള് വേഗം പോവും. ഇന്റ ങ്ങനല്ല ഓളങ്ങട്ട് വ്ൾച്ച് വ്ൾ വിച്ച് വ്ൾച്ച് എത്ര സമയം കഴിയുന്നറിയണീകണെങ്കില്.
അതെ അതെ അതെ. ഇവിടെ മോന അങ്ങനേണ് ഭയങ്കര മടിയാ രാവിലെണീ കാന് യണീകാന് യെണീകുന്ന സമയം വിളി നക്കുമ്പോ എന്റെ അട്ത്ത് പറയാ ഓന്ക്ക് പന്യാണ്. ഇൻക്ക് വയ്യാ സൈക്ക്ള് ചവിട്ടാ വയ്യാ ന്നാപറിം
ഉം
ആവോ ഞാൻ പറയോ എന്താണ് ഒര് പനി പനിക്കുമ്പോക്കെ നമ്മള് മദ്രസ് പോവാതിരുന്നാല് പിന്നെ. മദ്രസ് പോകവാൻ സമയം ഉണ്ടാവൂലർ ഞ് ങ്ങാണ്ട് ഞാൻ മെയ്ന്റെ ആക്കൂല അപി എന്നോട് പറയും ഇവിടെ പറഞ്ഞി ട്ട്കാര്യല്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വഴക്കടിക്കും കുറൊക്കെ.
ആഹ് അതന്നെ
ആഹ് അവര് വിചാരം നമ്മള് പറയണത് ആഹ്
ആഹ് രാവിലെ എണീറ്റപ്പളേ നല്ല കാലുവേദന ആയിട്ട് തീരെ നടക്കാൻ വയ്യാത്ത പോലെ കാണിക്ക്‌ണ് ണ്ടോളേ അന്നേരം ഞാൻ വിടിച്ച ആഹ് അഅ് സാ രല്ലാന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഞാൻ കൊണ്ട് കൊറെ എടുത്തൊക്കെ കൊണ്ടോയി കൊറെ നടത്തി കൊണ്ടോയി അങ്ങനെ കുറെ ജാഡട്ടിട്ട് ആക്കി കൊടുക്കും ഈ നായ്ക്കള ശല്യള്ളയിനെ കൊണ്ട് പേ ഒറ്റക്ക് വിടാൻ പേടിയാ ആഹ് അപ്പൊ ഞാന് കൊറെ ഇടത്തി പോയി വെക്കുമ്പോം പിന്നെ അങ്ങടെ ഒറ്റക്ക് പോവ അപ്പൊ ഞാൻ അങ്ങനെ നോക്കുമ്പണ്ട് ഒരു കൊഴപ്പോല്ല നേരങ്ങനെ നടന്നു പോണ്
ഇവിടെനെ എണീ റ്റ് ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നല്ല
ആഹ്
ആഹ് പിന്നെ ഗേറ്റ് വരെ നമ്മള് പോവണം ഗേറ്റ് കടന്നാ പിന്നെ അവരങ്ങനെ സൈക്കിൾ മ്മലാന്ന് പോകുന്നതെ
ആഹ് നടന്നിട്ടല്ലല്ലേ
ആഹ് അല്ലല്ല കൊറ കൊറച്ചങ്ങ് പോവാണ്ടേ
ആഹ് ആഹ്
അപ്പൊ പിന്നെ സൈക്കിളിലാ പോവാ
ഇവിടേം രണ്ട് മദ്രസ ണ്ട് അപ്പൊ ഞങ്ങള് സൗകര്യത്തിന് വേണ്ടിട്ട് എ പി മദ്രസില് ചേർത്തി ഓലെ പിന്നെ മറ്റേത് കുറ ച്ച് ലോങ്ങാണ് അപ്പൊ ഇവിടെ അടുത്താവുമ്പ നമുക്ക് അതെല്ലേ സുഖം അങ്ങനെട് ചേർത്തി ഉം ഓൽക്ക് ഭയങ്കര ബുദ്ധി ദ്ധിമുട്ടാണ് പ പഠിച്ചാൻ കുറേ ഉണ്ടാവും അതോള്ളൂ പ്രശ്നം
ആഹ് എ പി മദ്രസില് കുറച്ച് ഓവറാണ് സിലബസ് ല്ലെ ഫുള്ള് അറബിയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടും ആഹ്
ചെറിയ രണ്ടിപ്പന്റെറെ രണ്ടാമത്തെ മൂന്നാം ക്ലാസ്സില ഓലിക്കയിന് അറബി മാത്രാണ് ഓരോ വിഷയ ചെറിയ വിഷയൊക്കെ പിന്നെ ആഹ് അതു ല്ല ആഹ് ഇല്ല രണ്ട് പരീക്ഷേ ഉണ്ടാവൊള്ളൂ പിന്നെ അരക്കൊല്ലും കൊല്ല പരീഷീമ് ആഹ് അങ്ങനെ ആവുമ്പോ ഇരുപത്തഞ്ച് ഇല്ല ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് പാടൊക്കെ ഒരു പരീക്ഷക്ക് പഠിക്കാന്.
ഔ ഓഹ് ഭയങ്കര ലോടായി പോയില്ലേ
ആഹ് ലോഡ അങ്ങനെ ആയിട്ട് കുട്ട്യാൾക്ക് എന്തൊരു പ്രയാസ അറിയോ
ഏഹ് അതെ അതെ ഭയങ്കര റിസ്ക് ആണ് അങ്ങനെ ആയി കഴിഞ്ഞാലേ
ഈ പകുതി വെച്ച് പകുതി വെച്ച് പരീക്ഷ വരുമ്പോൽക്ക് അത്ര ഭാരം വരില്ല ബാക്കി പഠിച്ചാൽ മത്യേ
അതെ അതെ അതെ
നമ്മള് ഇവിടെ അടുത്ത് മദ്രസ ഇല്ലാത്തേനോട് ചേർത്താ അല്ലെങ്കി പിന്നെ മറ്റോട് തന്നെ ചേർ ക്കോളും മറ്റ് ഞമ്മളക്കെ ചെറുപ്പത്തിലങ്ങനെ പഠിച്ചല്ലേ പോന്നേ അത് ഭയങ്കര ആഹ് ഈ ഇ ക മദ്രസ്ത്തെ നല്ല ഈസിയാണ് പഠിക്കാൻ ഇനിയിപ്പോ നാലും അഞ്ചും
ആഹ് ആഹ് ആഹ് അതെ അതെ ആറ് ബുക്ക് ബുക്സ് ആറെണ്ണം ഒക്കെ വരുന്നുണ്ട് മോന് ഇ കെ മദ്രസില ഇവിടെ എ പി മദ്രസ് ഒരുപാട് ലോങ് ആണ്.
ആഹ് ബൽ ഇവൽക്ക് മൂന്ന് ബു ക്കെയുള്ളൂ പുസ്തകം കൂടുതല് കൊണ്ടോവാനൊന്നുംല്ല പക്ഷെ ഇള്ള ബുക്കിൽ ഒരുപാട് പ്പ എല്ലോം കൂട്ടിഅട് ചേർത്തി ഓരോ രണ്ട് മൂന്ന് ബുക്കെട ആക്കിയതാ
ആഹ് ആഹ് ഇവിടെ അങ്ങനെ ഈ മദ്രസിന്റെ